ആ അലോ കേൾക്ക്ന്ന്ണ്ടോ ആ കേൾക്കുന്നുണ്ട് ആ അവടെ ന്നപ്പോ മഴ പെയ്ത്ട്ടേ ഇല്ലേ
ഇന്ന് നല്ല മഴക്കാറ് വെച്ച് പോയി ഇതുവരെ മഴ വന്ന് പെയ്തില്ല
ആ അത് ശെരി നമ്മളിവിടെ ഇപ്പോ ടി ആ ഇവിടെ ഇപ്പോഴും ഇടിയൊക്കെണ്ട്
ഉം
മഴ കൊർഞ്ഞിട്ട്ണ്ട് പിന്ന ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് അ ആ
ഇവിടെ അതോണ്ട് ഞങ്ങക്ക് കൊറച്ച് മൊളകിന്റെത് മൊളക് ക്കെയുണ്ടേ അപ്പൊ അതിനൊന്നും നനക്കണ്ട വന്നില്ല ഇന്ന് മഴ പെയ്തൊണ്ട്
ആ ആ ആ ത് പച്ചമൊളകാണോ
അല്ല നമ്മളൊരു സെയ്‌സ്സ് ഉണ്ട മൊളകില്ലേ നമ്മ കൃഷി ചെയ്യ്ന്നതാണ് ഉണ്ട മൊളക്ല്ലേ ഉണ്ടമൊളകിന്റെ ഒരു സെയ്സ്നം വെറൈറ്റി ഇനം കോടാലി മൊളക്ന്ന് പറയും
ആ ആ അത് ശെരി
അത് നമ്മള് അവിടെക്കെ നമ്മൾ പറയണ കരണം പൊട്ടിമുളക്ന്ന് പറയും ചെല സ്ഥലത്ത്
ആ ആ അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഉണ്ടമുളക് ആണ്ടമുളക് കേടിട്ടുണ്ട്
ഒരു മിനിറ്റേ ഹലോ
ഹലോ
ഹലോ പറഞ്ഞു
ഹലോ, അതുകൊണ്ട് മുള മുളകിന് നിരക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ
ആഹ മുളകിന്ന് നനക്കേണ്ട വന്നില്ല
ആഹ ആഹ
ഹലോ
കേക്കത്തില്ല
ദൈവമേ അത് ആരടെഴിച്ചട്ടാ
അവിടെണ്ട് സുമശിച്ച അവിടെണ്ട് ആഹ എന്നാ വിളി ചോക്ക്യാ ഹലോ
ഹലോ ആ
ആ പറ്ഞ്ഞോ ഇവടെ ഇന്നിപ്പോ നല്ല ഇല്ലമ്മ ആ താഴം ചോറിരിപ്പുണ്ട്.
ആ
പിന്നെ കറിയിരിപ്പുണ്ട്
ആ അല്ല ചായ ചായ കുടിച്ചോ? ചായ കുടിക്കാൻ ടൈ ആയല്ലോ
ചായ ചായ കുടിക്കാ ഞങ്ങള് ചായ വെച്ചില്ല ഞാനിപ്പ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ ഇപ്പ ഇവടത്തിരിപ്പണിക്ക
ആ ആഹ ആഹ അവിടെ അപ്പം ച ചക്ക, മാങ്ങ
അപ്പം അവിടെ ഇവിടെ ചക്ക മാങ്ങിയം ഇണ്ട ഇഷ്ടംപ പോലെ ചക്കയുണ്ട് ചക്കയുണ്ട് മാങ്ങ മാങ്ങയുണ്ട് ആ മാങ്ങുണ്ട് ചക്കയുണ്ട് എല്ലാം പഴുത്ത് വരുന്നേള്ളു
ആ അത് ശരി പച്ച ചക്ക വെക്കാറുണ്ടോ?
ഈ ചക്ക ഞങ്ങക്ക് വിടെ ആയിട്ടില്ല ചക്ക ആയി വരുന്നേ ഉള്ളൂ. പച്ചച്ചക്ക ഞങ്ങൾക്ക് മൂത്ത് വരുമ്പോ ഞങ്ങൾ പുഴുക്ക്ണ്ടാക്കും.
ആ നമ്മള്
പച്ചച്ചക്ക ഇവടെ ഞങ്ങള് പുഴുക്ക പച്ചക്കെ നമ്മൾ ഇവിടെ തേങ്ങയൊ ചരടി വെച്ച് പുഴുക്കാക്കൂല്ലേ തേങ്ങൊക്കെ ചിരണ്ടി
ആഹ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയ ഇവിടിം ന്ന് ആക്കാറ് ആഹ ജീരകക്കട്ട് വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് ആഹ് നല്ല ടേസ്റ്റ് അല്ലേ ചക്ക തിന്നാൻ കഴിക്കാൻ വേണ്ടിട്ട്
ഒര് മിച്ച് നമ്മള്
ഇല്ല ഇല്ല വന്നൊക്കെ ചേർക്കൂല
ആഹ് വേവിച്ചെടുത്തിട്ട് അത് നല്ല കുഴച്ചെടുക്കും അങ്ങനെ ചെയ്യുന്നെ
ആഹ ആഹ് നല്ലോണം ഉടച്ചെടുത്തിട്ട് ആ് അതെ ഉടച്ചെടുത്ത് ചക്കാ നല്ലോണം വേവിച്ച് ഉടച്ചിട്ട് കുരുവും ചക്കയും ഒരുമിച്ച് തന്നെയാണ് ആക്ക
അപ്പൊ ഈ ഉം അവിടെ നിങ്ങള് ചിക്കനൊക്കെ കറി വെക്കണ എങ്ങനെയാ
ചിക്കനൊക്കെ സാധാ നോർമല് കറി വെക്കുന്ന പോലെ തന്നെ തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട് വറുത്ത് അരച്ചിട്ട് വക്കും പിന്നെ അല്ലാതെ മുളകിട്ടിട്ട് വെക്കും മുളക് പൊടി ഇത് ഇട്ടിട്ട് മുളകും മല്ലി ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാറുണ്ട് ചിക്കൻ കറിയും ബീഫ് കറിയും അങ്ങനെയൊക്കെ
വറുത്തിട്ടാണോ കറി വെക്കുന്നത് ന്ന് ചിക്കൻ വറുത്തിട്ടാണോ കറി വെക്കുന്നത്
ചിക്കൻ വറത്തിട്ടും വെക്കും വറക്കാതേം അങ്ങനെ വേവിച്ചിട്ട് ചെയിക്കും കുക്കറിൽ പ്രഷർ കുക്കറില് വേവിച്ചിട്ട് ഉള്ളിയിം തക്കാളിയൊക്കെ പിന്നെ നല്ലോം വളയിച്ച് പിന്നെ അതിലോട്ട് ചിക്കൻ കഷ്ണങ്ങളും ഈ പൊടികളൊക്കെ ഇട്ട്
ഉം
പ്രഷർ കുക്കറിൽ അധികം ചെയ്യാറ് നമ്മള്
അപ്പൊ ഈ കുക്കറിൽ വയ്ക്കുമ്പോ വെന്തു കുഴഞ്ഞു പോകത്തില്ലേ
ഇല്ല ഇല്ല ഒരു വിസിലോ രണ്ടു വിസിലോ നോർമല് ചെയ്താൽ മതി
അത് നമ്മുടെ മേടിക്കുന്ന ചിക്കൻ അല്ലേ അതോ നാടൻ ചിക്കനാണോ
മേടിക്കുന്ന ചിക്കൻ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നചിക്കൻ തന്നെ
കുക്കർ ഞാാനിവിടെ കുക്കറിൽ വച്ചിട്ട് ഒറ്റ വിസിലടിച്ചോളൂ പക്ഷെ വെന്ത് കുഴഞ്ഞോണായി പോയി
ആഹ ആഹ് അത് പക്ഷെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും ചിലപ്പോ നമ്മളൊന്നും അങ്ങനെ ആകലില്ല ആഹ് ഒറ്റ പിന്നെ കൊറേ ടൈം എടുത്തിട്ട് വിസിൽ അടിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് ഇതായി പോവേ ഈ പ്രഷർ കുക്കറ്ടെ ഇതുപോലെ ഇണ്ടാവും ഓരോ പ്രഷർ കുക്കറി ആഹ് ആഹ് ഓരോ ടൈം ചിലപ്പോ ടൈം എടുത്തിട്ടായിരിക്കും ലേ വിസിൽ അടിക്ക അന്നേരം നല്ലോണം വെന്തു ഇതാവും
ഇപ്പൊ കാപ്പിക്ക് വൈകിട്ട് കാപ്പിക്ക് എന്നാ
ഏഹ് ചായക്കെന്തിലും കടികളോ അങ്ങനെ ആഹ് ഈ ല്ലാം ഉണ്ടെങ്കോ കിഴങ്ങ് വറുത്തെയാ ആഹ് മേടിക്കെയ്യ കടയിൽ നിന്ന് വാങ്ങിക്കും കിഴങ്ങ് വറുത്തതാ അല്ലെങ്ക അരിയ ഉണ്ടയാ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വരും ഉപ്പ പൊറത്തുന്ന് വരുമ്പോ ഉപ്പ ഓട്ടോ ഓട്ടോ പണി എടുത്ത് വരുന്നാളാ അപ്പൊ വൈകുന്നേരം ആവ്പോഴത്തേക്കും
ഉപ്പക്ക് ഉപ്പയ്ക്ക് ഓട്ടോഓടിക്കലാണോ ജോലി
ആഹ് അതെ അതെ
ഓഹ് അവിടെ തന്നെയാണോ അടുത്ത് തന്നെയാണോ
ആഹ് ഇവിടെ തന്നെ ടൗണിൽ തന്നെയ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളില് തന്നെയാണ് ടൗണ്
കൊച്ച് പഠിക്കുന്നതാണോ
അതെ മൂന്നു പേരും പഠിക്കുന്നതാണ് ഏർ ഒരാള് ഏഹ്‌ ഇളേ ആള് ലാസ്റ്റത്തെ ആള് അംഗനവാടി പോകുന്ന് മൂത്ത രണ്ടു പേര് ഒന്നാം ക്ലാസ്സില് ആഹ് യു കെ ജി ഇനി ആ യു കെ ജി ല് ഉള്ള ആള് ഇപ്പൊ ഒന്നിലോട്ടേക്ക് പിന്നെ ഒന്നാം ക്ലാസ്സിൽ ഉള്ള ആള് രണ്ടോട്ടേ രണ്ടിലോട്ടേക്ക് ആവ്ന്ന് ആൺകുട്ടികളാണ് മൂത്തത് മൂന്നാമത്തത് പെൺകുട്ടിയാണ് ഉം ഉം
യു കെ ജിലേക്ക് ആവ്ന്നു
അല്ല ഒന്നാം ക്ലാസ്സിലേക്ക് ആവും രണ്ടാമത്ത ആള് ഫസ്റ്റ്ത്തെ ആള് ര രണ്ടാം ക്ലാസ്സിലേക്ക് ആകും
ഓഹ്‌ അത്രേ ആണല്ലേ
ഇവിടെ അടുത്തന്നെയാ സ്കൂൾ ആഹ്‌ സ്കൂളൊക്കെ അടുത്തെന്നെയ ആഹ്‌ ഇത്രേ വയസ്സായിട്ടുള്ളു ഏഴു വയസ്സ് ആറു വയസ്സ് മൂന്ന് വയസ്സ്
ഓ അത്രേ ഉള്ളു
നിങ്ങളെ വീട്ട ആ അതെ നിങ്ങള വീട്ടില് എത്ര മക്കള്
എനിക്ക് രണ്ടു പേരാണ് അവര് മൂത്തയാള് പ്ലസ് ടു പരിശരിക്കുന്നു എള അയാള് പത്തില് പരീക്ഷ എ്തേക്കുന്നു
ആഹ് എനിക്കന ഞാനും മൂട്ട ആളാന്ന അപ്പൊ എനക്ക് അനിയത്തിയ ഉണ്ട് പിന്നെ ഒരു അനിയനുണ്ട് അനിയന്റെ മാര്യേജില കല്യാണം കഴിഞ്ഞതാണ് എന്ന അഞ്ഞത്തി പഠിക്കുന്നത്
പിന്നെണ്ട് വിശേഷം
വേറെന്ത എങ്ങനെ പോകുന്നു ചായോടിക്കണ്ട ടൈം അങ്ങനെ ആയി ണ്ടിരിക്കുന്നു ചായ ആക്കി ചായ കഴിക്കാൻ പോന്ന് ഉ ചായ കുടിക്കാൻ പോകുന്നത്
ആ ചായ കുടിക്കണം ഞാൻ ചായ വെച്ചില്ല ചായ വയ്ക്കാൻ പോകുന്നേള്ളൂ
ആഹ് പിന്നെ സഹായ നമ്മള അങ്ങനെ അധികം കുടിക്കാറന്നുള്ളൂ ചിലപ്പോ ഈ എന്തെങ്കും ബൂസ്റ്റ്ർലിസ് അങ്ങനെ എന്തൊ ചെയ്യ ഒരു നേരം മാത്രേ ചവിടിക്കും കട്ടക്കപ്പില്ലേ അതാ രാവിലെ കുടിക്ക കട്ടൻ ചായ ആഹ് ആഹ് രാവിലെ കട്ടാ കപ്പി കുടിക്കും വൈകുന്നേര എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിക്കൊടുക്കും കുട്ടികൾക്ക് നമ്മള് രണ്ടു നേരം അങ്ങനെ ചായ കുടിക്കാറില്ല
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പാല എന്തെങ്കിലും കൊടുക്കോ
ആഹ് പാല് ല് അങ്ങനെ എന്തെങ്കിലും പൊടി ഇട്ടിട്ട് കൊടുക്കും ർക്ക്
കൊടുക്കള്ളു ഉം ഉം ഉം എവിടെല് യാത്രയൊക്കെ പോയർന്നോ
ഇല്ല അങ്ങനെയൊന്നും പോയിട്ടൊന്നണ്ടല്ലോ ഭയങ്കര ചൂടും ഇതൊക്കെ ക്കല്ലേ കാലാവസ്ഥ വളരേ മോശംല്ലേ
ആഹ് ഇപ്പഴല്ലേ ചൂ മഴയായിത്തൊടങ്ങിയതല്ലേ
ആഹ് ഇത്രന്നള് ഭയങ്കര വെയിലല്ലേ പുറത്തിറങ്ങാൻ പറ്റൂല നമ്മുടെ വീടന്നൊക്കെത് വെച്ചാല് ഭയങ്കര വെയിലുള്ള സെന്ററാണെ ഒരു ഏരിയ
അതെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ വെള്ളത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമായിയിരുന്നു അവ അല്ല ഇപ്പോൊ
ആഹ് നമ്മടക്ക് അങ്ങനെ തന്നെ ഒക്കെ ഉണ്ട അലൊക്കെ വെള്ളം താണിട്ട ഉള്ളത് ഒരുപടവെള്ളം മാത്രമേ ഉള്ളൂ ഭയങ്കര ആഴുള്ള കിണറാന്ന് വലിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്തിരുപത്താറ് പോലക്കുണ്ട് കിണറ് ഉം ഉം പരിപാരം കൊടുത്തും കൂട പിന്നെ അയൽവാസികളൊക്കെ കുറവാണ് നമ്മൾക്ക്.. പ്പൊ.. വെള്ളം തീർന്നാല്.. കഴിഞ്ഞാല് പോയിട്ട് എടുക്കാനും അങ്ങനെ വീടുകളില്ല
അടു അടുത്തടുത്ത വീടുകളെ ഇല്ല
ഇല്ല വീടുകള് കുറവാ കുറച്ച് ദൂരെ ദൂരെ ആയിട്ടാണ് പിന്നെ മുന്നിലും വിടെ പുറകിലൊക്കെ ഉള്ളവര് അപ്പൊ അവര് അങ്ങ് പുറം നാട്ടില് ജീവിക്കുന്നവരാണ്
ഉവ്വാ
അവര് വീട് കൂട്ടി പോയവര വീട്ണ്ടാക്കിട്ട് കൂട്ടിട്ട് പോന്നവര അവര് ബാക്കിൽ പ്പൊ പുറകില് അവർക്ക് കിണറില്ല അവര് മറ്റേ ബാക്കിലുണ്ട് പുറകിലുണ്ട് അവർക്ക് അപ്പം അവര് പൈപ്പും വെള്ളാണ് എടുക്കൽ നമ്മളടു എടുക്കാറുണ്ടായിരുന്നു മുന്നേ
ഉവ്വാ
അപ്പൊ ഇപ്പ അവരിക്കും വെള്ളം കുറവാ വെള്ളത്തിന് ക്ഷാമമാണ്
ഓ അങ്ങനെ
ആഹ് നിങ്ങൾക്ക് അങ്ങനെ വെള്ളത്തിന്റെ
ഇവിടെ ഞങ്ങൾക്ക്... കിണറായിരുന്നു പിന്നെ ഞങ്ങടക്ക് വേറൊരു ഞങ്ങക്ക് പറമ്പില് ഓലി നമ്മൾ തോട്ടീന്ന് വരുന്ന വെള്ളം ഞങ്ങൾ ഓസിട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല
ആഹ് ആഹ് അത് ശരി
കിണർ വെള്ളം ഞങ്ങൾക്ക് ശെരിക്ക് താഴ്ന്നായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് കിണാറായിരുന്നു അപ്പൊ അത് ഞങ്ങക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നായിരുന്നു പിന്നെ ഞങ്ങള് നനയ്ക്കാനൊക്കെ ഞങ്ങൾക്ക് കൃഷിയുള്ളത് കൊണ്ട് ഞങ്ങക്ക് ഈ മുളകിന്റെ ചോടൊക്കെ നനക്കണമെങ്കിൽ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് നനച്ചുകൊണ്ടിരുന്നത്
ആഹ് ആഹ് അത് ശെരി ചൂട് കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട്
ആഹ് ഇപ്പൊ പിന്നെ മഴ പെയ്തുകൊണ്ട് നമുക്കിപ്പ നനക്കേണ്ട അവസ്ഥ വരുന്നില്ല
ആഹ് ആഹ് അത് ശെരി... ആഹ് ആഹ്
ശരി ശരി ഓക്കെ